ന്തുണ്ട് വിശേഷങ്ങള്? രാവിലെ എന്താണ് കാപ്പിക്ക്
കാപ്പിക്ക് ഇപ്പ എന്താ ഞാൻ കയ്യെ പരത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കയ്യേ റൊട്ടി. അവിടെ എന്താ പറയാ?
കൈയേ റൊട്ടി ന്ന് പർഞ്ഞാ എലയില് പരത്തുന്നയാന്നോ?
ആഹ് അതെ അതെ. പിന്നെ നമ്മള് അരിമാവ് തേങ്ങായൊക്കെ ഇട്ടിട്ട്
ആഹാ ഓട്ടെടാ ന്ന് പറയും നമ്മൾ ഹാ ഇഷ്ട ആഹ് ടേസ്റ്റാണ് നല്ലെ ചുട്ടെടുക്കോ ആഹ് ചുട്ടടുക്ക അത് ആഹ് നമ്മൾ അങ്ങനെ പരത്തിയിട്ട് ഒന്നി ഇഡലി കുട്ടത്തി വെച്ച് ആവി കേറ്റും അല്ലെ ചുട്ടെടുക്കുന്നതിനാ ടേസ്റ്റ് കൂടുതൽ
ആഹ് ചുട്ടെടുക്കുന്നത്. ആവി കേറ്റോ അത്?
ആഹ് നമ്മളതെല്ലാം കൂടി ഇങ്ങന പരത്തിയിട്ട് ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ പരത്തിയിട്ട് ഒന്നിച്ച് ഇഡലി കുട്ടത്തി വെച്ച് ആവി കേറ്റിയെടുക്കും പിന്ന അല്ലെങ്കി പിന്നെ ഇതുപോലെ ഓട്ടട അതുപോലെ ചുട്ട
എനിക്ക് മനസ്സിലായില്ല അപ്പൊ ശർക്കര എങ്ങനെയിട വെള്ളം പോലെ ആകൂലേ
ഉഹും നമ്മളെ
ആഹ് എലയെട ആണോ പറയുന്നെ? ആഹ് അത് ലേ ആഹ് ഏഹ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ അരി വ വെള്ളം തളപ്പിച്ചിട്ട് അരിപ്പൊടി തേങ്ങായും ഉ പ്പൂട്ടിട്ട് മിക്സാക്കിട്ട് പിന്നെ എലേലോ അല്ലെങ്കിൽ കട്ടില്ലാത്ത പത്തിരി പ്രസിലോ അങ്ങനെ കുറച്ച് കട്ടിക്ക് ചെറിയ കട്ടിക്ക് പത്തിരിയുടെ കട്ടിയല്ല അല്ലാതെ ങ്ങനെ പ ത്തീട്ട് നമ്മള് നോൺ സ്റ്റിക്കിന്റെ തവേല് എണ്ണല്ലാതെ ചുട്ടിട്ട് ചുട്ടെടുക്കും. അല്ലെങ്കി പത്തിരി തവി ആയാലും മതി. ആഹ് അങ്ങനെ ആഹ് എലയട ചെയ്യാറ്ണ്ട് അങ്ങനെ
ആഹ്. ആ ഇതും നല്ല ടേസ്റ്റാ ചൂടോടെ കഴിക്കാൻ ആഹ് കറിയുന്ന് അല്ല എലയടയല്ല നിങ്ങളീ പറഞ്ഞത് കൈപ്പത്തിരീന്ന് പറഞ്ഞ ആഹ് നല്ല കറിയൊക്കെ ഉണ്ടെങ്കി ആഹ് ആഹ് ചൂ ഒക്കെ കഴിക്ക്യാം. ആഹ് അറിയറിയാ. നമ്മളത്ണ്ടാ ക്കാറുണ്ട്. ആഹ്
അവിടെ എന്തുവാ കടി?
ഇന്ന് ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാംന്ന്. റവ ഇരിക്കുന്ന്. എളുപ്പം പണി കഴിയല്ലോ
എനിക്കിഷ്ടാണ് പക്ഷെ എന്താ അറിയോ മക്കൾ രണ്ടാളും ഉപ്പുമാവ് ആയാല് പിന്നെ അവർക്ക് വേണ്ട. ചെറുത് എനിക്ക് വേണ്ട കഞ്ഞിയാണ്. സ്കൂൾ പോകാനാവുമ്പോ കുറച്ച് കഞ്ഞി കൊടുക്കും. വലിയ മോൾ അവൾ ഒട്ടും കഴിക്കൂല എ എ എഎനിക്ക് വേണ്ടാന്ന് പറിം.
ആണ് ഞാൻ ആദ്യം എന്റെ മക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇച്ചിരി നെയ്യ് ഒക്കെ ഒഴിക്കും. എറക്കാൻ നേരത്തെ.
ആഹ്. ഞാനും അങ്ങൻതന്ന്യാ. പിന്നെ സൺഫ്ലവറിൽ വേവിച്ച് ഇതാക്കിട്ട് പിന്നെ ഏഹ് ഏഹ് വേ വാ വേ വാങ്ങി വ്ക്കാന്ന സമയം നെയ്യൊക്കൊഴിച്ചിട്ട് ഒന്ന് ഇതാക്കി ന്ന് പറഞ്ഞിട്ട് എന്താ കഴിക്കൂല്ല പിന്നെ നല്ല ബീഫ് കറിയും ഒക്കെണ്ടാവുംന്നുണ്ടെങ്കി കഴിക്കും.
ആഹ് ഹ ഹാ ആഹ് അതെ. അത് ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിലേ ഏത് ഏതും പോകുവല്ല.
ആഹ് പോവും അതെ അതെ. അത് ഇപ്പോ ഉപ്പമാവാവണംന്നില്ലല്ലോ ആഹ് ഹാ
ഇഡലീം സാമ്പാറു ഒന്നും ഇഷ്ടേ അല്ല ഇഡ്ലിന്ന് ആ സാധനം ഇഷ് ടല്ല. പക്ഷേ നല്ല ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കൊടുത്താ ഇഡലി ആയാലും എന്തായാലും പൊയ്ക്കോളും.
ആഹ് അതാണ്. അതാണ് ഈ മക്കൾക്കൊക്കെ റുപ്പ്മാവ് അതുപോലെ ബീഫ് ഉള്ളന്ന് ചെല ചെലപ്പം ഇങ്ങോട്ട് പറയും നാളെ ഉപ്പുമാവ് ഉണ്ടാക്കട്ടോ ബീഫ് ഉണ്ടെ
ഓഹ് ആഹ് അപ്പത് കഴിക്കത്തില്ല ആഹ് ഇഷ്ടങ്ങൾ ചെറിയ കുട്ടികളാണോ
അങ്ങനെ
സ്കൂളിൽ പഠിക്കുന്ന ഇതാണ് മക്കള് സ്‌കൂളിൽ പഠിക്ക
ആഹ് സ്കൂളിൽ പഠിക്കുന്നുണ്ട് കുഞ്ഞ് അവൾ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ മോൾ പ്ലസ്ടു എക്സാം എഴുതിയിരിക്കയാണ് ഉം ആഹ്
കഴിഞ്ഞില്ലേ ഇപ്പോൾ എക്സ് ഞാൻ അടുത്ത എൻ എൻട്രൻസ്
ആഹ് റിസൾട്ടൊക്കെ വന്നു പിന്നെ ഇനി വല്ല അഡ്മിഷനോ കോഴസൊക്കെ നോക്കണം.
എൻട്രൻസ് എഴുതിയോ
ഇല്ല എൻട്രൻസ് എഴുതിക്കണം ഉണ്ടായിരുന്നു പക്ഷെ അവൾ എഴുതണില്ലാ പറഞ്ഞേ
ആഹ് അല്ല അവർക്ക് താല്പര്യം ഇല്ലേ പിന്നെ എഴുതണ്ടല്ലോ
ആഹ് ഇനി പിന്നെ ഞാൻ അതൊക്കെ കൊടുത്തായിരുന്നു എൽബിഎസ്ൽ അപ്ലൈ ഒക്കെ ചെയ്തായിരുന്നു അവൾ എഴുതിയില്ല അവൾക്ക് പിന്നെ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് പിന്നെ ആഹ് ബിഎസ്എൽ തേ അത് അതൊരു ഡോക്ടർ ഡോക്‌ട
ആഹ് ഓ ഓ ആഹ് അത് ശരി അത് പഠിച്ചാൽ എളുപ്പം ജോലിയും കിട്ടുമല്ലേ
ആഹ് അതെ അതെ അപ്പ അത് എഴുതാനും പിന്നെ നീറ്റ് എഴുതി വർഷങ്ങൾ കളയേണ്ട വിചാരിച്ച്
ആഹ് നീറ്റ് എഴുതി രണ്ട് മൂന്നും വർഷമൊക്കെ അതേന്നും പറഞ്ഞു പഠിച്ചാലേ കിട്ടൂ. അല്ലെ പിന്നെ പൈസ കൊടുത്ത് പഠിക്കണം മെറിറ്റിലൊക്കെ കിട്ടണമെങ്കിൽ മൂന്ന് വർഷം എന്തായാലും പഠിക്കണം രണ്ടു വർഷം പഠിക്കാതെ ഒട്ടും കിട്ടത്തില്ല
ഉം അതാണ് മെറിറ്റില്ലേ അപ്പൊ രണ്ടു വർഷം കൂടി നമ്മൾക്ക്
ആഹ് ഈ കോഴ്‌സാണ് ഈ കോഴ്‌സാണ് രണ്ട് വർഷം പഠിത്തം അത് കേരളത്തിൽ കുറവല്ലേടാ അതിന് ആഹ് കുറവാണ് അല്ലെ പിന്നെ നമുക്ക് വെളിയിലിട്ട് വി
ആഹ് വെളിയിലോട്ട് വിടണം അപ്പൊ അങ്ങനെയാണ് വിചാരിച്ചിരിക്കണ ഇവിടെ വെയിറ്റ് ചെയ്യാ കിട്ടും കിട്ടില്ലാന്നുണ്ടെങ്കിൽ വെളിയിലേക്ക് വിടണം.
ഏഹ് ഏസ് എഴുതിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എഴുതിയിട്ട്
എങ്ങനെ പ്ലസ്ടു ബേസിലാണ് നമുക്ക് ഇത്
ആഹ് നമുക്ക് ടെസ്റ്റ് ഒന്നുമില്ലല്ലേ അല്ല അല്ലാതെ ഓഹ് എന്നിട്ട് പ്ലസ് പ്ലസ്ടുൻ്റെ മാർക്ക് വെച്ച് അവർ അഡ്മിഷൻ ഇടുന്നത് ഇടുന്നത് എടുക്കുന്നത്.
പിസി ജി നോക്കും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി
ആഹ് ഓഹ് ഓഹ്
ആഹ് ചെല കേസുകളിൽ മാക്സും എടുക്കും തോന്നണു മാനേജ്മെന്റ് സീറ്റ് ഉണ്ടാവല്ലോ നമ്മുടെ മെറിറ്റിൽ തന്നെ എൻആർഐ സീറ്റ് അങ്ങനൊക്കെ ആ കേസില് ചെലപ്പോം മാക്ച്ചെടുക്കാൻ സാധ്യതണ്ട്
ആ ഹാ ഹാ അല്ല അതിന് നല്ല മാർക്ക് ല്ലേ സയൻസിന് നല്ല മാർക്കല്ലേ
ആഹ് ആഹ് മാഷാ അള്ളാ മാർക്ക്ണ്ട്
ആഹ് അന്നേരം പിന്നെ കുഴപ്പില്ല സൈ ആ ഹാ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മെറിറ്റി കിട്ട കിട്ടില്ലങ്കിൽ വെളിയിലോട്ട്ണെങ്കിൽ കേരളത്തിന് വെളിയിൽ പോണോ
ആഹ് വെളിയിൽ പോണം ബാംഗ്ലൂര് അവിടെ പോണം അവിടെ ബാംഗ്ലൂരുണ്ട് മംഗലാപുരത്തുണ്ട് അവിടൊക്കെ സീറ്റ് കുറവാ നമ്മള പോലെ ഇതിന് സീറ്റ് ഇല്ല എല്ലായിടത്തും സീറ്റ് കേരളത്തിനും പുറ സീറ്റ് കുറവന്നെ അപ്പൊ അങ്ങനെ എങ്കിലും സമയൊക്കെ ആകുമ്പോ നമ്മള ഏജന്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറെേ കുട്ട്യാക്കെ പോണോണ്ട് സീറ്റ്ണ്ടാവാ സാധ്യതണ്ട് ആ പ്രതീക്ഷയണ് അല്ലാതെ ഈ വർഷം കളഞ്ഞിട്ടേ
എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഉണ്ടല്ലോ ഇങ്ങനെ വെളിയി ലോട്ടൊക്കെ വിടുന്ന അവരോട് അണേ ചോദിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും
ആഹ് അതെ അതെ ഉം അവര്ന്നെ അവരെ ഡെയിലി വിളിക്കും നമ്മള് പ്ലസ് ടു കൈ പ്ലസ് ടു തുടങ്ങ ആഹ് വിളി തുടങ്ങിയതാണ് എനിക്ക് ഫോൺ നമ്പർ കാണുമ്പോളെ
നമ്പർ എവിടന്ന് കിട്ടുന്നതന്ന് അറിയത്തില്ല എനിക്കോന്ന് സ് സ്കൂളിൽ നിന്നോ എങ്ങനെയാണ് എന്തുവാ അവര് ആഹ് സ്കൂളിൽ പോയി അവര് എടുക്കും അതും പഠിക്കുന്നതും സയൻസ് എടുത്തവരും അവർക്ക് അറിയല്ല അവര് അന്വേഷിക്കും എന്നിട്ട് അവര് വിളിക്കും ആഹ്
അതെ അങ്ങനെ തന്നെ അവര് ഡെയിലി എത്ര എത്ര കോള വരാ ഞാൻ പിന്നെ ആഹ് പിന്നെ ഇപ്പോ ഞാൻ പറയാറ എന്താന്ന്റിയോ അഡ്മഷൻ എടുത്തുണ്ടോന്ന് പിന്നെ ഇവരത് നമുക്ക് നമു ആഹ് അതെ അഡ്മിഷൻ ന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കോയ്സ് എന്താ കോയ്സ് എവിടെ എടുത്തത് അപ്പം ഞാൻ വെക്കും ഞാൻ കുറച്ച് തിരക്കാട്ടോ എന്ന് പറയും ഇത് അഡ്മിഷൻ ചിലർ അഡ്മിഷൻ എടുത്തുന്ന് പറഞ്ഞ വേഗം കോൾ കട്ടാക്കും
അല്ല നമ്മൾ നാട്ട് ഡിഗ്രക്ക് പോക പ്രശ്നം എഹ് തീർന്നല്ലേ ഡിഗ്രി അല്ല ഡിഗ്രിക്കാണന്ന് പറഞ്ഞാൽ പിന്നെ അല്ലേപ്പിന്നെ നമ്മളങ്ങോട്ട് വിശദീകരിക്കും പോണം നമ്മളെ നാട്ടില ഡിഗ്രിക്ക് ആഹ് ബി എസ് സി
ഞാൻ പറയും ഇങ്ങനെ ശല്യപ്പെടുത്തിയിട്ട് ഞാൻ പറയും ഞാന് പുറത്ത വെളിയില അപ്പ പിന്നെ വിളിക്കാം എന്ന്റയും
ബി എസ് സിക്ക് ചേർത്ത് തീർന്ന് പ്രശ്നം ഉം അല്ലെങ്കി അവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കും അവർക്ക്
എന്നിട്ടേ നമ്മൾ എടുത്തില്ലന്നുണ്ടെങ്കിൽ എന്താന്ന് അറിയോ ഇവര് ചെയ്യ വാട്സപ്ആപ്പിലേക്ക് മെസ്സേജ് അയക്ക അവരുടെ ഡീറ്റെൽസും കാര്യം കാര്യങ്ങളും നമ്മക്ക് നമ്മെ എന്നിട്ട് ഫോൺ ഇങ്ങോട്ട് ഹാങ്ങ് ആവാം ന്നിട്ട് പിന്നെ ഞാന് ഓരോന്നോരോന്ന് എടുത്ത് ക്ലിയർ ചാറ്റ് അടിക്ക എടുത്തില്ലന്നണ്ട ഇനിപ്പ നമ്മള് ബിസിയാന്ന് പറഞ്ഞു അടുത്ത്ല്ലെങ്കിലും മെസേജ് അയക്കും
അല്ല നമ്മള് ബിസിയാന്ന് പറഞ്ഞാലേ അല്ല ബിസിയാന്ന് പറയുമ്പോ അവർക്കൊരിത് കിട്ടും ഇനി അവര് വിളിക്ക നമ്മള് ഡിഗ്രിക്ക് അങ്ങ് അഡ്മിഷൻ എടുത്തുന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ക്വസ്റ്റിനും ആൻസറും വരത്തില്ല
പോല വേറെ ഇതകുന്നില്ല അങ്ങനെ പറയാറാണ്
അങ്ങനെ പറയാതെ എന്റെ മോള് പഠിച്ചപ്പളും ഇതുപോലായിനു പ്ലസ് ടുലായപ്പം തൊട്ട് ദൂല വിളിക്ക ആഹ് അവര് ആഹ് നമ്പർ അവരേലുണ്ട് പിന്നെ അടുത്ത വർഷം ആവുമ്പഴും വിളിക്കോവര് എന്തോ ആയ് അല്ല ചിലർ റിപ്പീറ്റിനാണ പോയോ എന്തോന്ന് അറിയത്തില്ലല്ലോ ആഹ് അങ്ങനെ അതാണ് അല്ലല്ല അവള് കൊമേഴ്സ് ഫീൽഡ് ആയിരുന്നു അവള് മാത്‌സ് വിത്ത് കൊമേഴ്സ് ആയിരുന്നു ആഹ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്നു ആഹ് ആഹ് ആൾക്കതെന്നെ മതീന്ന് പർഞ്ഞു. ഇപ്പൊ ഫൈനലാണ് ഫൈനൽ ഇയർ ഉം നല്ല കഷ്ടപ്പാട ആഹ് ബാക്കി എല്ലാം കിട്ടി ഇനി ഫൈനൽ പേപ്പറോടെണ്ട് നല്ല കഷ്ട ഷ്ടപ്പാടാണ് അത്രേയും ആഹ് അല്ല പേപ്പ പഠിക്കാൻ പഠി ആഹ് പുസ്തകങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് തല കറുങ്ങ്യാ അവ അടുക്കി വെച്ചേക്കണണ്ട അവരേക്കായും ഉണ്ട് ത്രെ വല്യ പുസ്തകങ്ങളും അവർക്ക് വർക്ക് ചെയ്യ ക്കെ കൂടള്ളോരൊക്കെ അവരെ കൂടെള്ള എല്ലാർക്കൊന്നും കിട്ടത്തില്ലടാ,
ആഹ് അതാണ്, നല്ല സാലറിണ്ട്ലേ അല്ലെങ്കിലും സാലറിണ്ട്ലേ കി കിട്ടീല്ലാന്നുണ്ടെങ്കിലും,
ആഹ്, നമ്മൾ പിന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി, നമ്മക്കിപ്പോം അത്ര അത്യാവശ്യം ഇല്ലല്ലേ ആഹ ഇപ്പം ജോലിക്ക് പോകേണ്ട അത്രയും ഇതില്ലല്ലോ നമ്മൾ പഠിച്ച് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറഞ്ഞു ആഹ് ഓക്കെ, അതാ അതെല്ലേ ഒരു വാല്യു, മോള് പറയും കൂടെ പഠിച്ചവരൊക്ക, പോവൂന്ന് പറയും ജോലി ക്ക് പോകുന്നവരുണ്ടെന്ന് പറയും, ആഹ്, പോന്ന് കുറേ ആമ്പോ മടുക്കുംടാ,
എന്റെ ഫ്രണ്ടിന്റെ ഒരു, റിലേറ്റീവ്സ് ഇതുപോലെ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പത്താമത്തെ വർഷപ്പ കിട്ടി.
ആഹ് ആന്ന്, ആഹ്, വെൾക്ക് പിന്നെ ഇയറൊന്നും മോൾക്ക് ഇയറൊന്നും വർഷമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, കറക്റ്റ് കറക്റ്റ് ക്ലിയർ ചെയ്യായിരുന്നു അപ്പോൾ ആഹ മോള് തന്നെ പറയും പത്ത് വർഷംമായവരൊക്കെ ഉണ്ടെന്ന് പറ നല്ല കഷ്ടപ്പാടാ ത്രേയ് കഷ് കഷ്ടപ്പാടൊന്ന് ആഹ്, ത്ര മെനക്കെട്ട് പഠിക്കന്നുള്ളവര് മാത്രമേ എടുക്കാമുള്ളൂന്നാണ് ഞാൻ പറയുന്നത്,
ഉം അതെ, അതെ, വിടെ അടുത്തൊരു കുട്ടി ഇത്പോലെ എഴുതിട്ട് പിന്നെ ഒരു പേ ന്ന് പോയി പന്ത്രണ്ട് പേപ്പർ അല്ലേ ലാസ്റ്റ്, ആണോ?
ആഹ് ആഹ് അത് രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഒരു ഗ്രൂപ്പ്, പ്പില ഒരു പേപ്പർ പോയാ ആ ഗ്രൂപ്പ് മൊത്തം എഴുതണം,
ആഹ്, അങ്ങനെ അതൊന്ന് പോയി, പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞു, ഈ കഴിഞ്ഞ വർഷം കല്യാണം കഴിഞ്ഞതാ പിന്നെ കെട്യോന്, അതെന്നെ എഴുതി എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പ എവിടെയ പോയി ഹോസ്റ്റലിൽ നിന്ന് താമസച്ച് പഠിക്കാണ്, പിന്നെ അത് കയ്ഞ്ഞിട്ട് ജോലി ചെയ്യാ എഴ്തി എടുത്തിട്ട് മതി പർഞ്ഞ്,
അവിടൊക്കെ നിന്ന് പഠിച്ചാല് ജയി ക്കത്തുള്ളൂ അവരതേ കണക്ക് അവർ പഠിപ്പിക്കത്തില്ല പക്ഷെ അവർ പഠിക്കുന്നെന്ന് നോക്കും, സ്വന്തമായിട്ട അവര് പഠിക്കേണ്ടത് പഠിക്കേണ്ടത് അവ
പോയ്രുന്നത്, അപ്പൊ ഈ വർഷം പിന്നെ അവിടെ കൊണ്ടാക്കി മുക്കോ അരിക്കോട് മുഖം,
ശെരിയടാ ഞാൻ വിളിക്കാം, ശെരി, ഓക്കെ,
ഓക്കെ ഓക്കെ,